ഹലോ എന്തൊക്കെ വർത്താനം
ആ ആ എന്തൊക്കെ വർത്താനം ആപ്പ കളിക്കുന്നുണ്ട് കേൾക്കുന്നല്ലായിരുന്നു ആ റേഞ്ചിന്റെ തഴനാട്ടെ
ആഹ എന്താ ന ൽ എന്താ നല്ല വർത്താനം
ആഹ് മ ഇതാ അതാ മഴൊന്നും ഇല്ലാതെ നല്ലൊരു സന്തോഷത്തിരിക്കയാണ്
ആഹ് മഴ ഇതിലൊക്കെ പെയ്യല് തൊടങ്ങീക്ക്ണ്
അതെ ഔ ന്നാ അവടെ അവട പൈതോട്ടാ ഞങ്ങൾക്ക് ഹ് ദയവ് തുണിയൊക്ക ന്നൊ ണങ്ങട്ടെ വിചാരിച്ട്ട്ണ്ടാ ഏതെങ്കിലും ഭാഗത്തെങ്ക്ല്
ഞാന് പോർത്ക്കന്ന ഇടലില്ല പോർത്തിക്കിട്ട അതിങ്ങനെ നമ്മള് നോക്കി നിക്കണം പെയ്യ്ണ്ണ്ടോ പെയ്യ്ണ്ണ്ടോക്കെയാണ് കാരണം ആ കൊറ ഇച്ച് അധികംല്ല ഉണ്ടാവൂല രണ്ട് മക്കളാണ് എനിക്ക് രണ്ട് മക് തത് എല്ലാം ഉണ്ടാവയുള്ളൂ ഇങ്ങനെ നമ്മള് നോക്കി നിക്കണം ഒരു പണിയെടുത്താലും ഞമ്മക്ക് മുറുകൂല ന്ന അതിനായിട്ട് മഴ കൊറചേരം വെയിൽണ്ടാകാണെങ്കിൽ തരക്കടില്ല അത്ണ്ടാവൂല്ല കൊറ്
സമാധാനം ഉണ്ടാവ ഇതെല്ലാം പണിയും കഴിഞ്ഞ ശേഷേ ഞാനെല്ലാം കഴിഞ്ഞു
ഒരമണിക്കൂറായിറ്റ വെയില അറച്ചു പിന്നെ അതേപോലെ ഇപ്പോ മഴപാറ്റണുണ്ട്
ആ ഞാനെന്താ ചെറിയോ ഇനി പണിയൊക്കെ കഴിഞ്ഞില്ലേ ഭക്ഷണം കഴിച്ചു ഉ പിന്നെ മിഞ്ഞാന്നൊരു മഴ പെയ്തതിന് നല്ല കാറ്റൊക്കെ ഉണ്ടായപ്പഴേ അപ്പറത്തെ പറമ്പിലേ പിന്നെ മഴയൊക്കെ ഉണ്ടയപ്പം ഈ മുരിങേന്റെ മരവും വാഴ ഒക്കെ പോയിണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ലേശം മുരിങ്ങയണല്ലെങ്കിൽ വാഴക്കൂമ്പ് കിട്ടി അപ്പൊ അതിനെ കൊണ്ട് ഇന്ന് കറിവെച്ചു ഭയങ്കര കാറ്റ് ഒരു മരം ഒന്നാകെ കടപൊഴുകി വീണ് ഉം
ആഹ് അവിടെ വാർതീല് കണ്ട്ക്ക്ണ് എവിടൊക്കെ നല്ല മഴി കാ റ്റൊക്കെ ഉണ്ട് പിന്നെ നാശനഷ്ടങ്ങളൊക്കെ കണ്ടു ന്നൊക്കെ ആ എവിടെയാ സ്ഥലം ആഹ് ആ ശരി
ഇവിടെ കാരണ്ട് ഉണ്ടായിരുന്നില്ലേയിന്ന് കരണ്ട് പോയിട്ടേ ഒരു ദിവസം ഫുള്ളാണ്ട് കറണ്ട് പോയി
നല്ല കാറ്റുണ്ടാവോ അപ്പലെ കാലൊക്കെ പൊഴിഞ്ഞാടിയോ?
ആദ്യയിട്ട് കാണ ആ ഓരോ രോഗിയാന്നല്ലപ്പോ
ഈ കാറ്റും ഇടിം ഇതൊക്കെയാണ് ഞമ്മക്ക് പേടിച്ചേണ്ടത് കാറ്റും ഇടി ഇതൊക്കെയാണ് പേടിയാറെ മയ യത്രമണയും പെയ്താലും മയ പെയ്താലും പേടിന്നെയാണ് അധികം മയ യ്താലും പേടിന്നെയാണ്
ആ ഈ പുഴവക്കിനൊക്കെ ആവുമ്പഴ അവര അത് മലയോല പ്രദേശം അതൊക്കെയാണ് പേടി
ആ പേടിയാണ് ഞങ്ങള് ഇവിടെ തന്നെ അധികം മയയ്താല് ഞമ്മക്ക് ഒരു സമാധാന അല്ലേ ഞങ്ങള ഇവിടെ പൊയണ്ണരുത്തെ പോയീൽ അധികം പുഴൽ വെള്ളം വന്നാല് ഞങ്ങളെ വീട്ടക്ക് വെള്ളം കയറും ഉം അങ്ങനേണ് പേടി ആഹ് മാറി താമസിക്കലൊന്നുല്ല ഞമ്മള് അധികം വെള്ളം വന്നപ്പൊ പ്പൊ ഞങ്ങളവിടെ ഒരു അടിഭാഗം ഇങ്ങനെ കുറഞ്ഞ കെട്ട് കെട്ടിക്ക്ണ് അപ്പോ പെട്ടെന്ന് ഒന്നായി വരൂല എന്നാലും പേടിച്ചണ നമ്മളും പെരും മയ നിക്കാതൊക്കെ മയ ജാണെങ്കിലൊക്കെ പേടിയാണ്
അ പേടിയായിപ്പ ആ ശരിണേ ഓ ഓ ഓ
ചൊരുങ്ങണം അഥവാ വെള്ളംവര്ന്ന് കണ്ടാല് ഞങ്ങള് എവ്ട്ക്കേലും മണ്ടും അങ്ങനെയൊക്കെ
അയ്യോ രാത്രി ആവുമ്പ ബുദ്ധിമുട്ട് ല്ലേ രാത്രിയൊക്കെ ആവുമ്പോഴേ നല്ല അങ്ങനെ അടഞ്ഞ മഴൊക്കെപെയ്യാണെങ്കിൽ നമ്മള്ബുദ്ധി മുട്ടും
കുറി ആ ഞങ്ങള് കഴിഞ്ഞ വർഷം ഞങ്ങൾ വീട് പണി മുഴുവനായിട്ടില്ല അടിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറിനിം അന്ന് പെരുംമഴ ഞങ്ങൾ വെള്ളം സിമെന്റും കാര്യങ്ങളും ഒക്കെ സിറ്റോട്ട്കൂടെ സാധനങ്ങളൊക്കെ പിന്നെ മുകള് അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചീനി വീടുപണിയായപ്പോ അതില് പെരും മഴ മേ മഴപെയ്തുവെള്ളം കയറണ്ട്ന്ന്. ഇവിടുന്ന് അലവാസക്ക്ലൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വണ്ടിവന്ന് സിമെന്റും കാര്യങ്ങളൊക്കെ പകുതി നൻഞ്ഞു സിമെന്റ്ല്ലേ നൻഞ്ഞ ഒന്നും പറ്റൂലല്ലോ കട്ട ആവൂലേ അങ്ങനെ രാത്രി ഒരു മണിക്കെ ഒരു മണിക്കാണത് സംഭവം.
ആഹ് ശരി ആക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ.
ഏതായാലും ആ അള്ളകാകട്ടെ ഉ. പിന്നെ എന്തൊക്കെ ചായൊക്കെ ത
ഉം
ആഹ് മക്കളൊക്കെ ചെറുതാ വലിയ വലിയ മക്കളാ.
അല്ലല്ല വല്യമക്കളാ. വലിയമക്കളാ അപ്പൊരാൾ നേഴ്സാണ് ഓള് പിന്നെ ഉം ഒരാള് ബി ബി എക്ക് പഠിക്കാണ്. ഇ ഇന്നാക്കെ ഒന്നാതിന്നാറീ മഴ.
ഇട്ട് വരാനായി തുടങ്ങിയാലോ ആഹ.
ഹ അച്ഛ സ്കൂൾ വണ്ടീലെ ഡ്രൈവറാണ് അപ്പൊ അച്ഛൻ
പരിപാടി തുടങ്ങാനായിക്കണ് എന്റെ മക്കള് ഒന്ന് മൂന്നിലാണ് ഒന്ന് പത്തിലാണ് ആ.
ആഹ് ഓ സ്കൂൾ വിട്ട് ബേക് വേഗ വലിച്ചറിഞ് ചായകാട്ടി പറൂല്ലേ?
ആഹ ചായയും കടി അതാണ് ഓൽക്ക് സ്പെഷ്യൽ വന്ന് കയറിയഇന്നന്താ കടി എന്താണ് ഹ്ഹ്. ആ എന്നും ഓരോന്ന് വാണം അതാണ് കരുതിങ്ങാൽ എന്നും എണ്ണക്കടി കാര്യങ്ങളൊന്നുംയായിട്ട്. ഉണ്ടാക്കല് ഒന്നുല്ലട്ടോ അങ്ങനെ സ്പെ എന്തായിട്ടും അങ്ങനെ വാ ന്നുല്ല ന്നാലു എന്തെങ്കിലുക്കെ ആയിട്ട് ഓർക്ക് വാണം ഉ. അങ്ങനെയൊക്കെയാണ്.
നിങ്ങള് ചെറിയ മക്കളാന്നൊന്നും പറയടാ വലിയ ആൾ ഇവി വലിയ പെൺകുട്ടികൾ അവരു കാര്യല്ല ആ. ത മ ഒരു രു ഒരു ചിതിന്റെ ഭാഗത്തോട്ട വർത്താനം പറഞ്ഞഞ് പറഞ്ഞഞ് പറഞ്ഞഞ് അവള് പോയത്.
ആഹ ആയിക്കോ ഹ്ഹ്. ഉം അതിപ്പോ നഞമ്മളാണെങ്കിലും ഒരു ചായ കുടിക്കുമ്പോമ്മക്ക് എങ്ങനെയ വെറും കട്ട ചായയാണ് ചായ കുടിക്കാനേ നമുക്ക് തോന്നൂല ചായ ക എന്തെങ്കിലും ഒരു കടിവാണ്ടേ അല്ലെ നമ്മളാണെങ്കിഞമ്മള് മക്കളെ പറയും.
അതെ ആഹ് മക്കളെ പറയും മക്കളെ.
പറയും നമ്മള് ഇരിക്കുമ്പോ ഒരു ചായ ഒരു ചായക്കൊരു കടയില്ലെങ്കിൽ നമുക്ക് ആ ചായ കുടി ച്ചാ പോവലല്ലോ.
ആഹ എന്തെങ്കിലും ഒന്നു ഒന്നു ഇല്ലെങ്കില് ഉണ്ടൊക്കെ ചെയ്ത മാതിരി പരി പറഞ്ഞു പിടിച്ച ഭന ഇതൊരു ടേസ്റ്റ്ല്ല
ടേസ്റ്റ്തന്നെയാണ് അതന്നെ ആഹ.
മഴക്കാലത്തെ മഴങേട്ട്ചൂട്യെടുത്ത് പറിയക്കെ നൊണ ഞാൻ അരിവർ കുടിക്കണ്ടി തോന്നണെ
ആ ആഹ അരി വർത്ത് തേങ്ങല്ലെ തേങ്ങ കിട്ട് അങ്ങനൊക്കെ ഒരു ചക്കര എന്തൊക്കെയാ എന്തക്കണ്ട ഒരു കടിണ്ടാകി
ആഹ് അല്ല ഞാനിങ്ങനെ വർ കുടി പഞ്ചസാരൊക്കെ ഇട്ടിട്ടേ നാളികേരൊക്കെ ചിരവിയിട്ടിട്ട് അ അ രസം ആ അവലി നനച്ച അവര് വാങ്ങികൊണ്ട അതൊക്കെ നല്ലത ഈ
വച്ചാല് രസാണ് അങ്ങനത്തെ കടികളക്കെന്നെയല്ല ഇപ്പോഴല്ലേ കുട്ടികൾക്ക് വി ഐ പി കടികളൊക്കെ വേണ്ടിയത് പണ്ടൊക്കെ ഞമ്മളീ നാടൻ കടികളൊക്കെ ലേ അതേപോലെ എന്താ പൂളപ്പൊരി ല്ലെ അങ്ങനെയൊക്കെ പലേ കടികളും നഞമ്മള് സ്വയം വീട്ടിൽ തന്നെ ണ്ടാക്കുല്ലോ അന്നൊന്നും കിട്ടാനിത്ര ഇതൂല്ല കയൂല്ല
ഇതിനത്ര നല്ല രുചിയാണ് ഉം നമുക്ക് നമ്മള് അതെ നമക്കൊരു സന്തോഷമാണ് മക്കള് ഇപ്പ എന്താച്ചാല് ഇപ്പ നമ്മള്ണ്ടാ അതിനേക്കാളും കുറച്ചും കൂടിം പിന്നെ ഈ കടകളിലൊക്കെ ആവുമ്പോ അതിന് വേറൊരു ടേസ്റ്റല്ലേ അപ്പൊ ഓർക്കെന്തായി ആഹ് ഇതാണ് നല്ലത് അങ്ങനട് പോയി
ട്ടാന് ഇതില്ല പിന്നെ നമ്മക്ക് സാമ്പത്തികമായിട്ട്ണ്ടാക്ക വാങ്ങാനും കഴൂല അങ്ങൻത്തൊരു കാലൈന്നല്ലോ പണ്ടത്തെ കാലം പറയുമ്പോ ആഹ് ഇപ്പ് പ്പൊന്നെച്ചാല് എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാലയി ഇനിയിപ്പൊ ഇല്ലെങ്കിലും മുട്ടാണെങ്കിൽ നമ്മള് മക്കളാണെങ്കി നമ്മള്ണ്ടാക്കി ക്കിങാട് കൊടുക്കും അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യണ് ഇപ്പത്തെ മക്കളെ സംബന്ധിച്ചാണെങ്കിലേ മക്കളോട് ഞമ്മള് കണ്ട ഒക്കെ നമ്മള് മ കണ്ടറിഞ്ഞ് ഞമ്മളെ ഏ നമ്മളെ ഉമ്മാരിപ്പരിയൊക്കെ പ്പൊ മക്ക മക്കള് അങ്ങനെല്ലല്ലോ ഇപ്പം മക്കള് മക്കള് സേഫ്റ്റി ഓൽ ക് മാണം ഏഹ് ഭക്ഷണാണെങ്കിതും മനസ്സിലാക്കൂലല്ലോ കുട്ടികള് ഇപ്പഴത്തെ കുട്ടികള്ന്ന് എങ്ങനെയാണ് ഏതാണെന്നല്ലത് ഒരുല കാര്യം നേടണം എന്നുല്ലൊരുതോള്ളൂ
ഉം ഓര് പൊർത്ത് പോയി വരുമ്പോ കയ്യില് പൈസണ്ടോ ആ ഞങ്ങളത് വാങ്ങി ഞങ്ങള്ത് വാങ്ങി അത് കഴിച്ചു അതെനെ അപ്പൊ ഉം അതന്നെ
അതന്നെ ഇപ്പൊതന്നെ ഈ ഫോണും ടി വി ഇതന്നെ ഫോണും ടിവി ഈ വന്ന അവിട്ന്നിങ്ങട്ട് കാരണംച്ചാല് നല്ലതാണ്ട്ടോ ഉപ ഇതിന്ന മോശാണ്ന്ന് നമ്മള് പറയാൻ പറ്റൂല്ല അതുകൊണ്ട് കൊറേ ഉപകാരങ്ങള് നമ്മൾക്കുണ്ട് പക്ഷേ അവിടുന്നി ങ്ങട്ടാണ് ഈ കു കുട്ടികള് ഈഫോണ് അഡിക്റ്റാ യിങ്ങാണ്ടില്ലേ ഫോണ് മാത്രം ഉപയോഗിച്ച കാരണം പണ്ടൊക്കെ ഞമ്മള് സ്കൂള് വിട്ട് വന്നാലും നമ്മളീ പുറത്തക്ക്ല്ലേ ചെങ്ങായ്ച്യാളേറ്റ് നമ്മള് ചായ കുട്ച്ചാ മണ്ടാ കക്കളി കൊത്തക്കല്ല്കളി അല്ലെ അങ്ങൻത്തെ കളികളൊക്കെ ക്കെയ്നല്ലൊ നമ്മൾന്നൊക്കെ രസൈനി ഇപ്പ്യ്ച്ചാല് കുട്ടികള് വന്നാല് വേഗം എന്താ കാട്ടണ് ഫോണാ നോക്ക്ണത്
ഫോണ് അത്‌മ്മലങ്ങട് കൂടും ഉം. പിന്നാണെങ്കി ആഹ് പിന്നെ വിളിച്ചാകിട്ടൂല്ല്യ ആഹ് അപ്പൊ ഞ്ഞി അടുത്തത് അവർക്കറുത ദേഷിയാണ്
ആഹ് അത് ഞമ്മള് എത്ര ലോക്കാക്കിയാലും പ്പന്റെ മോ മോളൊക്കെ ഇവിടന്ന് രണ്ടാളും ഒരു ഫോണൂണ്ട് അതിന് വക്കാണം കൂടികാണ്ടാണ് ഓള്ട്ടുക്കുമ്പോ ഓന് വാണം ഓന്ട്ക്കുമ്പോ ഒക്കും വാണം ഒരു ഫോണൂണ്ട് അതിന് രണ്ടാണ് ഭക്ഷണം കഴിക്കാനും കൂടിം ഫോണാ ഉം. ഭക്ഷണം ഓളെ വായി ഓലെ വായിക്കൂടേയും കൂടി പോണം ഞാൻ കൊറെേ ലോക്കാക്കിടും ആഹ് കൊറേ ലോക്കാ ക്കിയൊക്കെ മാറ്റി വെക്കും പക്ഷേ എന്ത് കാട്ടീട്ടും കാര്യല്ല ആഹ് അതങ്ങ ങ്ങനെ
എങ്ങനേ ലോക്കായിട്ടും കാര്യല്ല ആഹ് പിന്നെ മാത്രല്ല അവര് കയില് അവര് പുതിയ ലോക് ണ്ടാക്ക ക്കും ചെയ്യും നമ്മള് കുടുങ്ങും
ആഹ് അം അതാണ് ഞമ്മക്കൊന്നും അറിയില്ല ഞാന് ഇപ്പ ഇന്റെ പത് ത്താം ക്ലാസ്ത്ത മോനാ ഓനാണ് എല്ലാം താ ഞാന് എനിക്കെന്തെങ്കിലും അറിയാത്ത അവനോട് ചോദിക്കാ കാരണം പ്പൊ ഇതിന്റെ ഈ ആപ്പും കൂടെ ശരിയാക്കിയത് അവനാ അങ്ങനെണ്‌ കാരണംന്താച്ചാ ഞമ്മക്കൊന്നും അറിയില്ല ഫോണ്‌മ്മേ ഏ അവരോട് ചോയിച്ചാ മതിയെല്ലാം.
ആതെയ് ഈ അസുഖങ്ങളൊക്കെണ്ടായ സമയത്ത് നമുക്ക് ഗവൺമെന്റ് പിന്നെ ഫോണ് വീട്ടില് വെച്ചിട്ട് ഓൺലൈൻ പരിപാടി പ ക്ലാസ്സ് തുടങ്ങിയതിന് ശേഷാണ് കുട്ട്യാൾക്ക് ഈ ഫോണിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരുത് വന്നു കാരണം അവർക്ക് ആ ഫോണ് കയ്യുയുമ്മ കിട്ടാന്ന്ള്ളൊരു മാത്രമായി ഫോണ് കയ്മ്മ കി താ അപ്പൊ അതിനെക്കൊണ്ട് ഏഹ് ക്ലാസ്സും കഴിയാ അത് കഴിഞ്ഞെന്റെഷം ബാക്കി ഫോണിലുള്ള ബാക്കിയുള്ളതൊക്കെ കാണ അപ്പൊ ഓര് ഇൻസ്ട്രറ്റ് ആയി അങ്ങനെ അമ്മക്കത് ഇപ്പൊ ഇപ്പൊ കുട്ട്യാക്ക് ആ ഇപ്പ അവർക്ക് നമ്മളറിയാത്ത കാര്യങ്ങള് മുഴുവനും അവർക്കറിയാം ഫോണിലൂടെ ഇപ്പൊ അ അങ്ങനെ ആ വെ നമുക്ക് ആപ്പ് എ വഴക്ക് പറയാനും പറ്റില്ല കാരണം ഫോണോര് ക്കാവശ്യാണ് സ്കൂളിലേക്ക് വേണം ക്കെ പിന്നെ ഞങ്ങക്ക് പഠിക്കണ്ടേ ചോയിക്കും
ആഹ് പഠിക്കണ്ടേ അപ്പാ ഓൺ ആ ക്ലാസ് വന്ന അവിടന്ന് ഇനിയിപ്പോ സ്കൂള്ന്നാണെങ്കിലും നമ്മള് ഈ ഇൻക് തോന്ന് ഓരോ പ്രോജക്ടാളും കാര്യങ്ങളൊക്കെ വിട്ണത് ഫോണക്കാണല്ലോ
ഒറ്റ സംഗതിയാണ് ഗിവ് ആ ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത് കാരണം കുട്ടികൾക്ക് ഈ ഫോണിലൂടെ ഉള്ള പരിപാടി അതായത് ഇമ്മ ക്ലാസ് ഇങ്ങനെ അസുഖങ്ങളൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇള്ള സമയത്ത് ഫോണിലൂടെ അല്ലാതെ കുട്ടികൾക്ക് ഫോണിലേക്ക് ഇങ്ങനെ ഇങ്ങ അത് കൊടുക്കരുത് അവര് ഫോണ് ആയിട്ടുള്ളത് ഫോണ് അവർ അത് കംപ്ലീറ്റ് തീർത്തിട്ട് അവര് ഫോണിലും കളിചിരിക്കും ചിലക്ക് ഫോണില്
കളിക്കും ആഹ് അങ്ങനേണ് ഉം
എ ഫോണില്ലാത്ത വീട്ടുകാരുണ്ടാവും കുട്ട്യാള്ണ്ടാവും ഏഹ്
ഇണ്ട് ഉം
അപ്പൊ അവര് അത് പിന്നെ അത് പിന്നെ അടുത്ത വീട്ടിൽ പോയി അവളടുത്ത്ന്ന് വാങ്ങി പിന്നെ അവളങ്ങോട്ട് കൂട്ടുകാരായി പിന്നെ ഒരു ഫോണില് പ്രൊജക്ട് ചെയ്യാന്ന പേരും ആവും പിന്നെ ഓല് ഫോണിലൂടെ വേറെ ആ ഇങ്ങനെ ഓരോ
ഉം
അപ്പൊ ശെരി നമ്മളാ ഈ കു ഓൺലൈൻ പരിപാടി
ആഹ്
അല്ല ഈ ഓൺലൈനിൽ കുട്ട്യാക്ക് ഇങ്ങനെ മൊബൈല് എൽപ്പിക്കരുത് അവരുടെ ക്ലാസ് ടീ ചേഴ്സ് ഇപ്പൊ നമ്മളൊക്കെ പണ്ട് പഠിച്ചത് എങ്ങനാ ഞ
പിന്നേ അതെന്നെ ഉം അന്നുംപ്പോ ഫോൺണ്ടായിട്ടൊന്നും അല്ലല്ലോ ഞമ്മളും പഠി ച്ചോന്നതാണല്ലോ
ആഹ് അതുപോലെ നമ്മ ചെയ്താ വല്ല്യ ഉപകാര
ഇപ്പൊ ഈ എന്താ വെച്ചാല് അവര് വർക്ക് കൊടുക്കും ഈ വർക്കുകൾ മുയിവം നമ്മൾ എന്താ ചെയ്യ്ണ് ഇബല് യൂട്യൂബിലും കാര്യങ്ങളും നോക്കിക്കാണ്ടെയ്താണ് അതുകൊണ്ട് ഇപ്പൊ ഇബല്ക്ക് അറിവില്ലല്ലോ ഇപ്പത്തെ കുട്ട്യാക്ക്‌ ചെയ്യാണ് ആഹ് എല്ലാം യൂട്യൂബും കാര്യങ്ങളും ഫോൺ ഫോണില് നോക്കിങ്ങാണ്ടാണ് ഇവര് ചെയ്യണത് വർക്കുകള് ഇവടെ സ്കൂൾന്ന് നല്ലോണ്ണം കൊടുക്ണണ്ട് പക്ഷെ എല്ലാം ഇബ അതുകൊണ്ട് എന്ത ന്താവാ അത് ഞമ്മള് സ്വയം കണ്ടെത്തിങ്ങാണ്ട് ചെയ്യല്ലല്ലോ ഏഹ് യൂട്യൂബും കാര്യങ്ങളും നോക്കിങ്ങോണ്ട് അവിടുന്ന് കണ്ടുടിച്ച്ങ്ങാണ്ട് ചെയ്യല്ലേ
ബുദ്ധി ബുദ്ധിയിലേക്ക് കേർണില്ല്യ അവര് മനസ്സിലാക്കിട്ടല്ല പഠിക്കുന്നത് അവർക്ക് ആ സമയം കൂടി രക്ഷപ്പെടാൻ മാർഗം നോക്കിട്ട് അവര് അപ്പ അത്‌ എയ്തിട്ക്കും അവർക്ക് ഇപ്പള്ള സംഗതി ഓരോരോന്നും എഴുതി സ്വന്തം കാണാതൊന്ന് എഴുതിപ്പിച്ചിട്ട്ണ്ടെങ്കി അവർക്ക് ചെയ്യാൻ കഴിയില്ല കാരണംന്താച്ചാ അവര് അവര ബുദ്ധില് അത്‌ കേറ്റ്ണില്ല്യ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട ശെരി ഗവൺമെന്റ് എടുത്ത് കളയണം ഈ ഫോണിലൂടെള്ള വിദ്യാഭ്യാസവും ഫോണിലൂടെക്ക ഇത് കൊടുത്ത് ചെയ്യണത് എക്സാം ഇതൊക്കെ എടു ത്ത് കളയണം എന്നാലെ വിശ്വസിച്ചിട്ട് ഇനി ഇവിടന്നങ്ങട്ട് ഒരു ഡോക്ടറെ